ഉം ഇന്ന്ട്ട് വന്ന്
കിട്ടുന്നുണ്ട് ആഹ് അത് കൊഴ അല്ല ആഹ് കേക്കുന്നുണ്ട് പറി എന്തെക്കെണ്ട്? ചോറൊക്കെ കഴിച്ചാ
ആഹ് ഫുഡ്ഡൊക്കെ കഴിച്ച്ങ്ങെനെ വെറുതേ റെസ്റ്റ്ട്ക്കാ
ഇന്ന് ഞാറാഴ്ചായ്ട്ട്
ഉം ഇന്ന് പുള്ളാരൊക്കണ്ടല്ലലെ വീട്ട്ല്
ഉം ഇവടെ പിള്ളേര്ണ്ട് ഹസ്ബന്റൊക്കെ എല്ലാർക്കു ലീവാണ്
ഏഹേ ഇവടെ പിള്ളാര്ണ്ട് അസ്ബന്റ് പൊറത്തെയ്ക്ക്ണ് ഓല്ക്ക്ന്നെന്തോ പരിപാടിണ്ട് റഞിട്ട് ഓല് പെയ്ക്ക്ണ് പിന്നെ ക്കും ജീവെന്റെണ്
ആഹ് ആഹ് ഇവടെ ആഹ് അതെ ഇന്ന് വെയില്ണ്ട് ഇന്നലേ ഇന്നലീ കൊറച് മെനിഞ്ഞാന്ന് നല്ല മഴ എന്തായാലും കൊറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു
പഷെ ഒണങ്ങാള്ള വെയിലൊന്നും ഉണ്ടായിരുന്നില്ല
ഇന്നലെ ഇണ്ടായിരിന്നില്ല ഇന്നലെ ഇന്നലെ എന്റെ തുണികളൊന്നും ഇന്ന ഇന്നലെ ഒണങ്ങി കിട്ടിയിട്ടില്ല
ഫുഡ് സ്പെഷ്യലെന്തേലും വീട്ടിൽ എല്ലാരും ഉണ്ടായതുകൊണ്ട്
ഏ ആ ഇന്ന് ബിരിയാണി ഇണ്ട് ഞാന് ഉണ്ടാക്കിയതല്ല അല്ല കൊണ്ടന്നതല്ല ഞാനിങ്ങനെ എന്താ പ്രസവിച്ചു കിടക്കേണേ
ഏ എത്രെയി
അപ്പൊ ഞാന് എനിക്ക് ഇരുപത്തെട്ട് സായി
എങ്ങനെ നിക്കണോടുത്താണേക്കരല
അപ്പൊ ഇവടെ ഞായറാഴ്ച്ച എല്ലാം ഞായറാഴ്ച്ചെം സ്പെഷ്യലായിട്ട് ബിരിയാണി ണ്ടാ.
ആരാ ഇപ്പ നിക്കണ അപ്പ നിങ്ങളടെ കൂടെ
ആരൂല്ല ഞാനും മക്കളും ഹസ്ബന്റും തന്നെ ഉള്ളു ആഹ് ഓരോരുത്തർക്ക് ഇങ്ങനെ ആഹ് മൂത്താൾക്ക് മൂത്താൾ ആറാം ക്ലാസ്സിലായി
ആ ആ പത്രാമത്താ
ഒര മൂന്നാമത്തെ
ശെരി ഞാനും അതേപോലെ തന്നെ മൂന്നാമത്താണ് ഒമ്പതാ മാസാണ്
ആഹ് അത് ശരി പ്രഗ്നന്റ് ആണല്ലേ ആഹ് ഒമ്പതാം മാസയില്ലേ എന്നാ ഡേറ്റ്
ഈ മാസാണ് പത്താംതീ ഇരുവാ
ആഹ് അത് ശരി അത് ശരി എട്ടാംതി ഇരുപതാന്തി ഇരുപതാന്തി ആഹ് ഇരുപതാംതിന്റെ ഉള്ളില് ആഹ് അതന്നെ അല്ല സ് നോർമലല്ലേ
ആഹ് രണ്ടാളും നോർമലന്നെ ഒരാണു ഒരു പെണ്ണു ഉണ്ട്
തന്നായിരുന്നു ഇപ്പ മോളുണ്ടായി
ആഹ് അശെരി അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ മോള് അല്ലേ
ഏ ഏ അതെ പി ആഹ് മുത്തമോളെ രണ്ടാമത്തെ ആ മോന് ആഹ്
എനിക്ക് മുത്തത് മോന് ഏഴാം ക്ലാസ്സില് മോള് നാലില്
ആഹ് ആഹ് ആഹ് അശെരി
യഥാ ഇങ്ങനെ വെയിറ്റെയ്ത് നിക്കേണ്
ആഹ് ഏലു കുട്ടിയായാലും ആണായാലും പെണ്ണായാലും നമുക്ക് ആരോഗ്യള്ള കുട്ടീനെ കിട്ടിയാൽ മതി.
അതന്ന
ഉം ട്ട് അപ്പൊ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടാ കെടുന്ന് ഇങ്ങനെ പോയി കയിച്ചാ മതി
ഞാൻ പറയാ പ്രസവിക്കണതിന് മുന്നേ ആലോചിച്ച നല്ല സുഖായിരുന്നു ഉം നമ്മളിങ്ങന കെടന്നാ മതി ആഹ് നമ്മളിങ്ങനെ കെടന്നാ മതി ഫുഡൊക് ത്തും ആഹ് അങ്ങനെ ക്ലീനിങ്ങിനാളെത്തും നമ്മള് കുളി ഒക്കെ ആ പിന്നെ പ്രസവങ്ങട് കഴിഞ്ഞ് ഇവിടെങ്ങടെ എത്തിയപ്പോഴാണ് ആ ആലോചിച്ച് സുഖൊന്നല്ല ഈ കു ട്ടിന്റെ കരച്ചിലും ഇതും രാത്രി ഒറക്കം ഒഴിച്ചിലു
ഉം അത് നമ്മളെന്ന ഒക്കെ ചെയ്യേണ്ട അതാണ് ഇടങ്ങയറ്
ആ ആ അതെ. അപ്പൊ പറയാ ആലോചിച്ചപ്പോ നല്ല സുഖയ്ന് ഇത്പ്പൊ അനുഭവിക്കാൻ അത്ര സുഖന്നുവല്ല
ആ അതെന്നെ എത്ര ദിവസം നിക്കണ് അപ്പൊ ഇവിടെ?
ഇവിടെ നാല്പ്പത് ദിവസത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്
ഉം എങ്ങനെ പ്പ പൈസ ഒക്കെ എങ്ങനെ?
ഏ പൈസ ഇപ്പൊ ഈ ഭാഗത്ത് ഞങ്ങള ഭാഗത്ത് തന്നെ കൂടുതലാണ്.
ഏഹ് അന്
എഴുപത്തഞ്ച് തൊണ്ണൂറ് അൻപതോ എഴപത്തഞ്ച് ആഹ്‌ ഓ
ഉം.
ണ്ട് ഞങ്ങള ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ കൂടുതലാണ് വരാ ഇവിടെ കുറച്ച് സൗകര്യു കൂടുതലുള്ള റൂമുകളാക്കാറും
അല്ല ഇനിയിപ്പ വന്ന് പോണെ ആൾക്കാർക്കു പൈസ ഇണ്ട് മുപ്പതിനായിരം മുപ്പത്തൊന്നായിരം ഇണ്ട് നാല്പത് ദൂസതിന് പെരീത്തെ അതു ഒന്നു അറിയണ്ടല്ലോ.
ഒന്നും അറിയണ്ട പക്ഷെ നമ്മള് കൂടെ ഒരാള് വേ വേണം ഏ ഇപ്പൊ ഇല്ലാതെ എനിക്ക് ശരിയായിപ്പോ ആദ്യത്തെ കുറേസ്സം അല്ല എന്റെ ഉമ്മ ക്ക് എന്താ വീട്ടില് പ്പ ഒറ്റക്കൊള്ളൂ അപ്പൊ വന്ന് നിക്കാൻ ബുദ്ധിമുട്ടാണ് എന്താ അപ്പൊ ഇമ്മ ഫസ് ന്ച് ചോർച്ച് ദിവസം വന്ന് നിന്നു ഒരു നാലു ദിവസം കുട്ടിന്റെ കരച്ചില് മാറോളം അത്ര വെ പ്പ ഇടക്കെകെടക് വന്നു പോകുന്നന്നല്ലാതെ നിക്കാ പറ്റൂല
അയ് ശരി പിന്നെ ഇപ്പര് ഹസ്ബൻന്റ് വർക്കിന് പോവൂലേ പിള്ളേരൊക്കെ ജോ സ്കൂളിൽ പോവുല്ല?
ഹെ പിന്നെ ഹസ്ബന്റിന്റെ ഉമ്മാക്കാണെങ്കി വെയ്യാതായി പെട്ടെന്ന്.
അനിയത്തി എട്ട ന്കി അങ്ങനൊന്നുല്ല
ഒരു മൂന്ന് മാസായിട്ട് അപ്പൊ അവർക്കും വന്ന് നിക്കാൻ പറ്റാതായി അവരാണ് നിക്കാന്ന് പറഞ്ഞിർന്നത് ഹസ്ബന്റിന്റെ ഇമ്മേണ് നിന്ന് തരാന്ന് പറഞ്ഞിരുന്നത് ഹെ അതന്നെ അലും ക്ക് ശരിയായിട്ടോ നമ്മള് പിന്നെ എന്താ വെച്ചാല് ഈ ഒമ്പതാം മാസൊക്കെ ആയപ്പോ തന്നെ. ഹസ്ബന്റിന്റെ ഉമ്മാക്ക് വയ്യാതായിന് അപ്പൊ. നീ എന്തായാലും നിക്കാ ഇണ്ടാവൂല നമ്മള മനസ്സ് കൊണ്ട് നമ്മള ഒറ്റക്കുനിക്കാരെന്ന് മനസ്സൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇതായിരുന്നു നമ്മള് ഞാനും ഹസ്ബൻന്റു നമ്മള് നമ്മളെ കുട്ടിയെ നോക്കാ എന്നുള്ളരു തീരുമാനത്തിലാ അതുകൊണ്ട് ആഹ് അതുമാണ് പിന്നെ ഇതൊക്കെ എല്ലാ കഴിഞ്ഞാലും ഇനി നമ്മൾ വീട്ടക്ക് ഒറ്റക്ക്‌ തന്നെയാണ്
അല്ല അപ്പൊ നിങ്ങള് നിങ്ങള തന്നെ ആണുങ്ങള വീട്ടിക്കല്ല അപ്പൊ?
ആഹ് അല്ല ഇഞ് വീട്ടുക്ക് പോകും എന്റെ വീട്ടിക്ക്‌ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റക്കന്നെയല്ലേ ആഹ്. വീട്ടുക്ക് ഒറ്റയ്ക്കെന്നെണ് അപ്പൊ ആ അ അതൊക്കാണ് താർന്ന് കഴിഞ്ഞുപ്പോ ഇരുവത്തെട്ടായല്ലോ?
ആ ഒന്നും ഇനീച്ചു വേണ്ടാന്ന് നമുക്ക് തോന്ന വേ
അന്ക്ക് ഒന്ന് മൂന്ന് മാസായി കിട്ടീനെങ്കിനാണിപ്പ മനസി
ഉം തരിയാ ഞമ്മക്ക് സ്വന്തമായിട്ട് ഇണ്ടാക്കി തിന്നാനാവു പൂതി
ഞാൻ പറയാ വീട്ടിൽ അടിച്ചു വാരി തുടക്കേ ഫുഡ് ഇണ്ടാക്കേ ഒക്കെ ഇതിലാറ് സുഖയുനു. എല്ലാ ആ അതിപ്പ പ്രസവം വരെ തോന്നൂല പ്രസവം വരെ പ്രസവിച്ച് കിടക്കുമ്പോഴുള്ള സുഖാണ് ആലോയിക്ക.
വെറുതെ മ്മക്ക് തോന്നാണ് ശരിയാണ്.. അത് വേറൊരിതാണ് ബുദ്ധിമുട്ടന്നെണ്... എടുത്തന്നറഞ്ഞത്
ഏതായാലും ഒമ്പതാം മാസം ആയതോണ്ട് പറയാണ് എന്താ മറ്റേ ഇപ്പ കുട്ടിക്ക് പാല് കൊടു ക്കുമ്പഴേ നിപ്പള് പൊട്ടീട്ട് വേദനായിട്ട് അതെന്നോട് പറയാ പ്രഗ്നന്റ് ആയിര്ന്ന ടൈമില് എന്താ നി എണ്ണ തേച്ചൊക്കെ ഉഴിയേണ്ടീനു... ന്നങ്ങനെ ആവൂലേന്നു അത്‌ ഞാൻ ആര് എല്ലാ പ്രഗ്നൻസിൽ കണ്ട ആരെ കണ്ടാലും ഞാൻ പറഞ്ഞു കൊടുക്കുപ്പോ
ആഹ് ഞാനൊന്നും ചെയ്ത് ല്യ.
വേഗം ചെയ്തോ വേഗം ചെയ്തോളി ഇനി കൊറചീസല്ലോള്ളൂ
ശരിന്നേണ്.. അവ്ട്ന്ന്ന്റുമ്മ ങ്ങനെ വിളക്കുമ്പോ ങ്ങനെ ചോയ്ക്കും അത്‌ണ്ടാ അതിമ്മേ ന്തേലും ണ്ടോ ഉണ്ടോന്ന്ങ്ങെ ചോയ്ക്കും സത്യം പറയാ ഏഹ് ഹേ ഞാൻ നോക്കലൊന്നുല്ല്യ പറയി..
ഏഹ് ഞാനത് കേൾക്കാഞ്ഞിട്ടൊന്നല്ല അതിന് മുന്നേ ഞാൻ അത്ര മെയിന്റ് ആക്കീല പക്ഷെ ഞാനും കരിയ കുട്ടി പാലുടിക്കുമ്പോ ഞാൻ കരയരുന്നു അത്രയും വേദന പിന്നെ അതൊക്കെ ങ്ങട്ട് റെഡി ആയി ഇപ്പ റെഡിയയി കുറചീസം ഭയങ്കര വേദനായിട്ട് ബുദ്ധിമുട്ടി
ഉം ഉം അങ്ങനെ ലേ എന്നും നല്ല ഫുഡ് കിട്ടോ അപ്പോ അവ്ടെ?
ആ ഇവിടെ ഒമ്പത് നേരം ഫുഡ് ണ്ട് എനിക്ക് ഏ പിന്നൊ ഇപ്പല്ലോല് ക്ക് ഒരു നാലു നേരം പിന്നെ രാവിലത്തത് ഉച്ചക്കത്തത് വൈകുന്നേരം ചായ കടി രാത്രിക്കും ആ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനത് ഇടക്കിടക്ക് പറയാറുണ്ട് ആഹ് ആഹ് അതന്നെ ഞാന് ഞാനിതിന് മുൻപത്തെ പ്രസവം ഇതേപോലെ വേറെ വേറൊന്നിലായിരുന്നു ഞാൻ ന്റെ വീടിന്റട്ത് വീടിന്റട്ത് ഇത് വീടിന്ന് നോ നോക്കിയ കാണ്ന്നോടുത്താണ് എന്റെ വീട്ട്ന്ന്
അയ്ഷരി
പിന്നെ കൊറച്ചും കൂടി അപറത്തുന്നും കൂടി.. ആഹ് ആഹ്.. ഇപ്പൊ സുഖാണ് പിന്നെ കുറച്ചുകൂടി അപ്പുറ വേറൊന്നുണ്ടായിരുന്നു.. അതും അടുത്തന്നെണ്.. ന്നാലും നോക്കിയാ കാണണോന്നല്ല അതിലായിരുന്നു തിന്റെ മുൻപത്തെ പ്രസവം. അപ്പൊ അതില് എന്താ അതിൽ ഫുഡ അത്ര പോരായിര്ന്ന്.. ആ വൈഫൈക്കെണ്ട്.. മക്കളിര്ന്നങ്ങനെ ടി വി കാണാണ് ഇന്ന് സൺഡേ ല്ലേ?
ആഹ് ആഹ് അപ്പ നല്ല സുഖണ്ടാവും അയ്ന്ള്ള ഉം പൈസ കി
ആഹ്.. പൈസ കൊടുത്തിട്ട്ന്നേണ് ന്നാലും കാക്കാക്ക് ഷോപ്പാണ് ഈ ഇലക്ട്രിക്കൽ പ്ലംബിങ് ഒക്കെ ള്ളെ
ആഹ് ആഹ്
പിന്നെ മെയിനായിട്ട് ഇവിടെ വരാന് ഇവിടത്തെ ഉഴിച്ചില് നല്ല
ഉം അതാണ് ഞമ്മക്ക് കാര്യായിട്ട് ണ്ടാവല്.
ശരീരം ഒന്നണ് റെഡ്യായി കിട്ടാന്.
ആഹ്.. നമ്മള്
അതാണ് ങ്ങട്ട് വരാനന്ന് തീരുമാനം നല്ല ഉഴിച്ചില് കിഴി എന്തൊക് ക്കെ പരിപാടികളൊക്കെണ്ട്.. കൊറെേ കഴിഞ്ഞു.. ഇനി കൊറേ കഴിയാനുണ്ട്ന്ന് പറഞ്ഞു
അയ്ശരി അത്‌ നല്ല വേറിങ്ങയ്യു നമ്മളെ ബോഡി ഷേപ്പ് ഇപ്പടിപൊളിയാ
ആഹ് ഉഴിച്ചില് നല്ല ഉഴിച്ചില് കിട്ട്ണ്ട് നല്ല അത് ഉഴിച്ചിലങ്ങട്ട് കഴിയുമ്പോഴ് നമുക്ക് ഒരു രു രു ശരീരത്തിനൊരു സുഖം കിട്ടും ആഹ് അതെ ഉറക്കണ്ടാവും അതിന് ചെറിയ വേറെ കുട്ടികളൊന്നും ഇണ്ടാവരുത്. ആദ്യത്തെ പ്രസവത്തിന് മാത്രേം ആ എട്ടരക്ക് പോവും മക്കളെ സ്കൂളക്ക് പോവും എട്ടരക്ക് ആഹ് എന്താ പിന്നെ ഹസ്ബൻറും പോവും. ഉച്ചക്ക് ചോറുന്ന് കഴിഞ്ഞാൽ ഹസ്ബൻറ് കടെക്ക് പോകും പിന്നെ രാത്രിയെ വരുള്ളൂ.
ഉം ആഹ് എല്ലാരും പോവാണെങ്കിൽ തന്നെ കുറച്ച് അടക്കൂട അല്ല
ഞാൻ കുളിക്കാൻ പോണ സമയത്ത് കുട്ടീനെ നോക്കാനെ ഹസ്ബൻറ് ഉണ്ടാവും
ആഹ് അത് കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂല്ലാ
അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ചോറ് തിന്നിട്ട് ഇപ്പൊ എന്റെകയ്യിൽ - ഈ ഒരു ഇത് കഴിഞ്ഞു കിട്ടുപൊളെ കടയിന്നൊക്കെ ഒന്ന് തൽക്കാലം ഉച്ചക്ക് ശേഷം മാത്രേ ആഹ് ഉച്ചക്ക് ശേഷം പോവൂ
പിന്നെ ഇപ്പ നമ്മെ ബുദ്ധിമുട്ടിന് അവരെല്ലാതെ വേറെയാരു
അതന്നെ നമ്മളെ മക്കളെല്ലാം എല്ലാം നമ്മളെ മാത്രം അറിഞ്ഞാ പോരല്ലോ
ഉം ശരി എന്ത ഇനിയിപ്പ പേരയിലാണപ്പ എന്തരെ ബുദ്ധിമുട്ടാ-
ആഹ്
ക്കെ കണക്കന്നെയണ്. അവിടെ എവിടെ
അതെ എന്നാൽ ശരി ഞാൻ വിളിക്കാം.
ഓക്ക എന്നാൽ ശരി